ആഹ് കേൾക്ക ഉം പിന്നാ പിന്നെന്തെരേക്ക്യാണ് ചായയൊക്കെ കുടിച്ചാ
ചായ കൂടി കഴിഞ്ഞു പിള്ളേര്ടെ ആഹ് പിള്ളേരുടത് മാത്രം
ആഹ് ഹാ ആഹ്
ഇനിയിപ്പം ഞാൻ ആ കൂടെ കൂടിയേക്കാന്ന് വിചാരിച്ചിട്ട് നടന്നില്ല
ഓഹ്
അവരുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സൈഡിന്ന്
കഴിഞ്ഞ് വന്നു
ഉം അഞ്ച് നാല് നാലര രണ്ട് രണ്ടരയൊക്കെ ആവുമ്പോ ചോറുണ്ട് കഴിയുമ്പോ പിന്നേച്ചിരി നാല് നാലരഞ്ചോക്കെ ആവുമ്പത്തിനും ചായ വെച്ച് കൊടുക്കും
ആഹ് അല്ല അവർക്ക് പെട്ടെന്ന് വെശക്കും കുഞ്ഞുങ്ങളല്ലേ
ആഹ് അവർക്ക്ന്തെങ്കിലും എടനിലയ്ക്ക് എടനിലയ്ക്ക് എടക്കൊക്കെ എടയ്ക്കിം ഫുഡ്ണ്ടാക്കി കൊടുക്ക
ആഹ് കൊട്ക്കാതെ
ഉം ആഹ്
എടയ്ക്ക് എടയ്ക്കിടക്ക് കുഞ്ഞ്ങ്ങളാവുമ്പോൾ അവർക്ക് എടക്കെടക്ക് അവരെന്തെങ്കിലും ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും അങ്ങോട്ട് എറങ്ങി കേറി ഇങ്ങോട്ട് കേറി അബ്ടെ ബന്ന് എന്തെങ്കിലൊക്കെ കഴിച്ചോണ്ട് നടക്കും
അതെ
എന്റെ ചേച്ചി ആഹ് എന്റെ ചിറ്റയുടെയൊക്കെ മോൾ അങ്ങനെയാണ് ഈ എന്തെങ്കിലും ഒക്കെ നമ്മള് ബിസ്ക്കറ്റ ഒക്കെ മേടിച്ച് വെക്കുമ്പോ എറങ്ങി കേറി തിന്നക്കുവാണ്
ആ കേറി ഇറങ്ങൽ തിന്നല് തന്നെ മൂന്നു പേരും രണ്ട് മൂന്ന് പേരാ ആകുമ്പത്തേക്ക് പിന്നെ എടുത്തോടോല്ല വെച്ചടോല്ല കവറ് പോലും കാണ്‌കേല
ആ അതെ അത് ആരെ വയറ്റിലാണ് പോയെന്ന് പോലും അറിയത്തില്ല
ഉം ആരുടെ വയറ്റിലന്നല്ല ഈ സാധനം നമ്മുടെ വീട്ടിലെ ആണോ മേടിച്ചേന്ന് പോലും അറിയത്തില്ല
അറിയത്തില്ല
ഉം
അങ്ങനെയാണ് കുഞ്ഞുങ്ങളുള്ള വീട് പക്ഷെ പെട്ടന്ന് സമയം പോകും കേട്ടാ
സമയം പോവും പണി തീരത്തില്ല നമ്മുടെ പണിയൊന്നും തീരത്തില്ല സമയം പോവും ദിവസങ്ങൾ പോവും ആഴ്ചകള് പോവും മാസങ്ങള് പോവും ഇപ്പ അതുപോലെ രണ്ടു മാസം പോയി ഇനിയിപ്പോ സ്കൂള് തൊറക്കുന്നു പട പട പട പട പടേന്നുള്ള പരിപാടികളാണ് ഇനിയിപ്പോ പുസ്തകങ്ങൾ മേടിച്ച് കഴിയുമ്പോ അത് പോതിയുക എടുക്കുക പേരൊട്ടിക്കുക പേര് എഴുതുക കുടകൾ ബാഗ്കൾ എല്ലാം എഴുതി ഒട്ടിക്കണം എല്ലാരുടേം മാറിപ്പോകാതെ
പോകാതെ ഉം
അത് അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കും ള്ളതോണ്ട് നമക്കിപ്പോ വിളിച്ച് ടീച്ചർമാരോട് പറഞ്ഞ അവരാണെങ്കിൽ സാധനം നോക്കി തന്നു വിടും എവിടെലും കിടന്നാ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാലും ആരാണെലും ഇന്നെ ആളാണന്ന് പറഞ്ഞ് പേര് പറയുമ്പോൾ കൊടുക്കും
കൊടുക്കും അതെ
ഉം അങ്ങനെ ഒത്തിരി ഉപകാരംണ്ട് ഇപ്പൊ എല്ലാത്തിലും തന്നെ പേരെഴുതി ആണല്ലോ ഉപയോഗം
ആഹ് ഉപയോഗം അതെ അതെ
സാധാരണമായി നമ്മള് പേരെഴുതി ഇങ്ങനെയൊക്കെ കൊടുക്കും പിന്നെ അല്ലാത്തവര് പേര് ചെയ്തു വരുന്ന നഴ്സിലിപ്പ് പോലെയുള്ള ബാ ഇതുപോലുള്ള എല്ലാം തന്നെ ഇപ്പം കിട്ടാനുണ്ടല്ലോ
കിട്ടാനുണ്ട് ഇപ്പ എല്ലാം ആരേം മിസ്സിംഗ് ഒന്നും ആവത്തില്ല എല്ലാത്തിലും പേരുകളുണ്ട്
അതെ അതെ അതെ അതെ അതെ ഫോട്ടോ സഹിതം ഇപ്പൊ ഉണ്ട്
ഉണ്ട് അതെ പാത്രത്തില് വെയ് കുഞ്ഞുങ്ങളുടെക്കെ ചോറ് തിന്നുന്ന പാത്രം ഉണ്ടല്ലോ ലഞ്ച് ബോക്സ് അതിനാത്ത് വെരെ പേരുകളൊക്കെ ഉണ്ട്
പേര് നമ്മൾക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള കുപ്പിയീല് പാത്ര ല് ബാഗില് ബോക്സില് പിന്നെ എല്ലാത്തിലും നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള പേരുകളോ അടിച്ചു വരുന്ന സംവിധാനം ഇപ്പൊ പുതിയതായിട്ട് എല്ലാടത്തും ഇറങ്ങി
എറങ്ങി അതെ അതെ
ഒരു സ്പൂൺ ആണെങ്കിൽ പോലും അതി വരെ പേരും ഫോട്ടോയും വെച്ച് ചെയ്യാവുന്ന എല്ലാ രീതിയും ബുക്കിന്റെ അതേലൊട്ടിക്കുന്ന നെഴ്സിലിപ്പിനൊക്കെ ആണെങ്കിലും എല്ലാം തന്നെ അങ്ങനെ ഒരു ഈ വർഷം ഒക്കെ പുതിയതായിട്ട് ഒത്തിരി ഒത്തിരി ആഹ് അങ്ങനെ ഒള്ള രീതികൾ ഇറങ്ങിയിട്ടുണ്ട്
കുട്ട്യാളുടെ എല്ലാ സംഭവങ്ങളും ഇപ്പം എല്ലാം പേരുകളായത് കൊണ്ട് നമുക്കിപ്പം മാറിപ്പോകൂലല്ലോ
അതെ അവർക്കിപ്പം ടീച്ചർമാർക്കും അതുകൊണ്ട് അതങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല അവർക്ക് എവിടെ ഇരുന്ന് കണ്ടാലും നഷ്ടമായി അല്ലെ ക്ലാസ്സിലിരുന്നാലും ഇന്നെ ആളുടെ ആന്ന് വിളിചു പേര് വിളിചു കൊടുക്കാൻ പറ്റും
പേര് അതെ അതെ അതെ അല്ലാതെ ഇത് ആർക്കുള്ളതാണ് എന്ന് ചോദിച്ച് കുട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ചെലപ്പം കാരണം ഈ പാത്രം എന്റതാണോ എന്നൊക്കെ ചെലപ്പോ ഒര് ഇതൊക്കെ തോന്നിയേക്കാ അർക്ക് ഇപ്പൊ പേരുള്ളത് കൊണ്ട് അവർ ള്ളതാണ് എന്നുള്ളത് ഒറപ്പാവും
ഉം അതെ പിന്നെ
അപ്പൊ അങ്ങനെ അങ്ങനൊരു ഉപയോഗം ഉണ്ടേലേ ഉണ്ട് എല്ലാത്തിലും ഇപ്പം
ആഹ് പിന്നെ ഒരു കൊറോണ എന്നുള്ള ഒരു ഒരസുഖം നമുക്ക് വന്നതിനെ തുടർന്ന് അസുഖം വന്നതിനെ ലോകത്തില് പിടിച്ചതിനെ തുടർന്ന്
ആഹ്
നമുക്കെല്ലാർക്കും ഈ ഫോണും കാര്യങ്ങളും ആയത് കൊണ്ടും ഓൺലൈൻ പരിപാടി ഒത്തിരി തുടങ്ങിയത് കൊണ്ടും എന്ത് കാര്യം ഉണ്ടേലും സ്കൂളിലെ നമ്മൾക്ക് ഗ്രൂപ്പി കിട്ടും
ഗ്രൂപ്പി കിട്ടും. അതെ അതെ
അങ്ങനെ വരുമ്പോ ഫോണില് ഫോട്ടോ എടുത്തിട്ടിട്ട് ഇത് ആരുടെയാന്നുള്ളൊരു ചോദ്യവും പറച്ചിലും ഒക്കെ
ആഹ്
അങ്ങനെ കൊറേയൊക്കെ എടനകത്തി നല്ല പോലെ തന്നെ പോകുന്നുണ്ട് ഇന്നെ ആൾടേ ആഹ്
അതെ അതൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ഫോണുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമല്ലോ
ആഹ് ആതെതെ ചെറിയ കാര്യങ്ങളില
ആഹ് പക്ഷേ
ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയില് ഇതിനകത്ത് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും റ്റും ഫോണിന്റെ ഓൺലൈ ആഹ് ഓൺലൈൻ പരിപാടിയുള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടന്ന് പെട്ടെന്ന് പെട്ടെന്ന് അവര് സ്കൂളിൽ പഠിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഗ്രൂപ്പിൽ വരുന്നു
ആഹ് വരുന്നു അതെ അതുപലെന്നെ കുട്ടികളുടെ ക്ലാസ്സിലെ പരിപാടികളും ഇതൊക്കെ എല്ലാ കാര്യങ്ങളും അപ്പോഴേ നമുക്ക് ഇൻഫർമേഷൻ തരുമല്ലോ
ആഹ് തരും എല്ലാം തന്നെ തരും
കുട്ടികൾ ക്ലാസ്സിൽ എങ്ങനെയുണ്ടെന്നും അവരുടെ ആ ഓരോ പ്രവർത്തനങ്ങളായാലും അപ്പപ്പ ക്ലാസ്സിലായിക്കാണ് പിന്നെ ഒരുപാ വീട്ടില് കുട്ടികൾ ഇരുന്ന് വീട്ടില് ഇപ്പം ഇപ്പ ഈ രണ്ടു മാസം അവർക്ക് ലീവ് ആണെങ്കിൽ പോലും ടീച്ചേഴ്സ് ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ നോട്ടുകൾ വാരി ഇടക്കായിരിക്കും എന്റെ ചിറ്റയുടെ മോക്ക് അങ്ങനെയാണ്
നമ്മക്കുണ്ട് വക്കേഷൻ വർക്കുകളൊക്കെ ഒരുപാട് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒട്ടിക്കാനും ഇടയും പൂവും കായും ഒക്കെ വെ ട്ടാനും ഒട്ടിക്കാനും എഴുതാനും
ആഹ് അതന്നെ അവരെ വീട്ടില് പക്ഷേ പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലേ ഞാൻ പടി
ഇൽ ഉം ഞാൻ പഠിക്കുമ്പം സ്കൂള് തൊറ ക്കുമ്പം പോയത് തന്നെ വല്ല്യ കഷ്ടപ്പെട്ടന്നും പറഞ്ഞോണ്ട
പ്പ പിന്നെ വീട്ടിലിരുന്നാലും അവർക്ക് എഴുത്തോടെ എഴുത്തായിരിക്കും കുഞ്ഞുങ്ങക്ക്
ഉം വെക്കേഷൻ നമ്മുടെ ഇവിടെൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചാ ഓണത്തിന്റെയും ക്രിസ്മസിന്റെ ഒക്കെ ആഘോഷങ്ങൾ വരുമ്പം പ അതിന് പത്തു ദിവസം കഴിഞ്ഞിട്ട് ട്ട്ള്ള സമയത്താണ് സ്കൂള് തുറന്നു ചെല്ലുമ്പോഴന്ന ഇവിടെ എക്സാം വരും പരീക്ഷ വെക്കുന്നത്
വെയ്ക്കുന്ന ആഹ് ഹാ
അപ്പൊ അവർക്ക് ആ അവധി ദിനങ്ങളും ഈ ടെൻഷനാണ് മുന്നില് പരീക്ഷയുണ്ടല്ലോ പരീക്ഷയുണ്ടല്ലോ പഠിക്കണല്ലോ നമ്മളാണെങ്കിലും മും എങ്ങും പോകാതെയും എടുത്ത് ആപിള്ളാരെ നിർത്തി പഠിപ്പിക്കാനുള്ള ഒരു ക്കെയാണ് ആ സമയത്താണെലും നിരുത്തുന്നത്
അതെ അതെ
ഇനിയിപ്പം സ്കൂള് രണ്ടു മാസം കിട്ടുമ്പോ പിന്നെ നമ്മൾ ട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോവും
പോവും അതെ ഇനിയിപ്പം സ്കൂളൊക്കെ തുറക്കാറായല്ലേ
ആ ഇനിയി ഇപ്പോ പോകാനും എടുക്കാനോ ഒന്നും സമയമ ഇില്ല കാലാവസ്ഥ നമ്മളെ സമ്മതിക്കത്തില്ല
അതെ
പിന്നെ ഏ സ സമയം വളരെ കുറഞ്ഞത് കൊണ്ട് തന്നെ ഇനി അതൊക്കെ എടുത്ത് നമ്മള തല വെച്ച് കഴിഞ്ഞാല് ഇനി അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നാലും പാട്
പാട് അതെ അതെന്ന് ടെസ്റ്റ് ടെസ്റ്റ ഒക്കെ കിട്ടിയോ
നമുക്ക് വന്ന് കിടക്കുവാണ് അത് മേടിക്കണം
ആഹ ആഹ ആഹ
ഉം
ഇടക്ക് ടെസ്റ്റ് തനി ഒരുപാട് സിലബസ ഉണ്ടോ സാധാ ഇവർക്ക് ജി കെ ഒക്കെ ഉണ്ടല്ലോ ഇപ്പം ജനറൽ നോളജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സബ്ജക്ട് ഒക്കെ ഉണ്ടല്ലോ
എല്ലാം ഉണ്ട് ജി കെ ഉണ്ട് ഇ വി എസ് ജികെ ഇംഗ്ലീഷ് മാത്സ് മലയാളം എല്ലാ വിഷയങ്ങളും ഉണ്ട്
ഇപ്പൊ ഹിന്ദി വേറെ ഉൾപ്പെടെ ഉണ്ടല്ലേ
ഹിന്ദി ഉൾപ്പെടെ ഉണ്ട് എല്ലാം അബാകസ് അബാകസ് ഉൾപ്പെടെ എല്ലാം ഉണ്ട്
എല്ലാം ഉണ്ട് പക്ഷെ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഇപ്പോഴേ അവര് പഠിക്കുമ്പോ കുറച്ച കൂടി വലുതാകുമ്പോ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാൻ പറ്റും
ഉം കാര്യങ്ങൾ അറിയാൻ പറ്റും എളുപ്പമാണ് കാര്യം ശരിയാണ് പക്ഷെ എല്ലാ വിഷയങ്ങളും ഒന്ന് ഒന്നിച്ചു വരുമ്പോ ഒരുപോലെ തലയില് കയറി കൊണ്ടു പോകാൻ പാട് പിന്നെ അവർക്കൊട്ടും സമയം കിട്ടുന്നില്ല
കിട്ടുന്നില്ലാതെ
എല്ലാം ഒന്നിച്ചച്ച് കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ട് പിന്നെ ഒരുപശം നല്ല ഒരു വശം ചെയ്ട്ടേ
അതെ അതെയാണ് അപ്പൊ ഏതൊരു കാര്യത്തി എടുത്താലും അങ്ങനെയാണ് ഒരു വഷം നല്ലതും ചീത്തയുമാണ്
പഠിക്കുന്നത് ഹോവൻർക്ക് പഠിച്ചു പോകുന്നെന്നുള്ളത്
വലിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല കുഞ്ഞു കുട്ടികള ആകുമ്പോൾ നമ്മൾ പോരൻസും കൂടെ നോ നക്കുമ്പോ പാടായിരിക്കുംല്ലേ അത് വരുന്നത് ആഹ
നമുക്ക് ഏറ്റവും കൂടുതൽ പാട് വരുന്നത് എന്താന്ന് വെച്ച കഴിഞ്ഞാല് നമ്മള് പേരൻറ്സ് ഉൾപ്പെട്ട് ചെയ്യുന്ന കാര്യത്തിലാണ് പാടുവരുന്നത്
മാടു വരുന്നത് കുഞ്ഞു കുട്ടികളാകുമ്പോ അവരെ പിടിച്ചിരുത്തി പഠിപ്പിക്കാനും അവരത് പഠിച്ചെടുക്കാനും ഭയങ്കര പാടണ അത്
അതെ നമ്മള് നമ്മുടെ കൈയില് അവര് നിക്കുവേല അവർക്ക് കളിക്കണം ഓടണം ചാടണം
അതെ
അവരുടെ ആ ഒരു രീതികളാണല്ലോ അവര് അവർക്ക് ഏറ്റവും വലുത് അവര് കളിക്കാന്നുള്ളതാണ്
കളിക്ക ആ അതെ അവർക്കല്ലത പഠിക്കണം നമുക്ക് പഠിപ്പിക്കാന്നുള്ളതാണ്
നമ്മുക്ക് ഏറ്റവും വലിയ ഒരു ടാസ്ക് വരുന്നത് നമ്മള് പഠിപ്പിക്കുക എന്നുള്ളതും ഇവര് കളിക്കാതിരിക്കാന്നുള്ളത്
ആഹ് അതെ
ഉം അതിന് വേണ്ടിയിട്ടാണല്ലോ ടീച്ചർമാർ കൂടുതലും വരുന്ന ഈ അവധി സമയത്ത് ഈ പിള്ളേർക്ക് വറക്ക് കൊടുത്ത് കഴിഞ്ഞാ ഇത് ഇത് എപ്പോഴെഴുതോന്നും പറഞ്ഞോണ്ടാ സ്കൂളി പോവുന്നത് ഇതിന് പഠിപ്പിക്കാനും പഠിക്കാനും പറ്റുന്നില്ല
പറ്റുന്നില്ലാ. അതെ അപ്പൊ വീട്ടിലിരിക്കുമ്പഴും അവർക്ക് അതേപോലെ ഈ എന്തെങ്കിലൊക്കെ ഏഹ് ടൂറിനൊക്കെ പോയാലും അവിടെ ത്തെ കഥകള് അതിനെ കുറിച്ച് എഴുതുക ക്രിസ്മസിനെ കുറി ച് കുറിച്ച് എഴുതാ. അപ്പഴും അവർക്ക് എഴുത്താണതില്
ഇവിടെ ആണെങ്കില് ഇവർ ക്ക് ഇവിടെയൊക്കെ ആണെങ്കില് ഒട്ടിക്കല് ഇല പറിയ്ക്കണം കാ പറിക്കണം പൂ പറിക്കണം എലയും മരവും കൂടെ ഒന്നിച്ചാക്കണം അസൈൻമെന്റ് ഉണ്ട് വർക്കുകളുണ്ട് പിന്നെ ഇത്രയും നാളും പഠിച്ചത് മറന്നു പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു വർക്കുണ്ട് പിന്നെ ഇവര് ഈ വർക്കൊക്കെ ചെയ്യിപ്പിക്കുന്നത് കുട്ടികള് വരുന്ന വർഷം ചെല്ലുമ്പോ തലേ വർഷത്തെ ഒന്നും അറിയില്ലാന്ന് പറയുന്നെ ഒരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചക്ഷരങ്ങളും കാര്യങ്ങളും കൈവഴക്കവും എല്ലാത്തിനും വേണ്ടിയാണ്.
അതെ അതെ ആന്ന്
എല്ലാം ഒരു വശം നല്ലതും ഒരു വശവും ചീത്തയു ആണ്.
ആഹ് അതെ അങ്ങനെയാണ് ഉം എന്നാ ശരിയേച്ചി ഓക്കെ ഓക്കെ ഉം ഉം